ഹലോ
ഹലോ ആഹ് എന്താ സുഖാണ് എന്താന്റെ വർത്താനം
ആഹ് സുഖാണ് നല്ലതന്നെ ഇങ്ങനെ പോകുന്നു എവിടെപ്പള്ളേ ഞാൻ വീട്ടിലാണ്
ഞാൻ കലാലയത്തിലാണ് വിദ്യാലയത്തിലാണ്
ആഹ് അതെ അവിടെങ്ങനെ ഏഹ് ഇപ്പോ ഈ ഒരു അവിടെങ്ങനെ മഴക്കുണ്ടോ?
ഇല്ലല്ല ഇവിടെ മഴ കമ്മിയാണ് ഇന്നലെ രാത്രി മഴ പെയ്തതാണ് പിന്നെ പെയ്തിട്ടില്ല ഇപ് പ്പ നിലവിൽ നല്ല ചൂടാള്ളത് അവിടെ എന്താ അവസ്ഥ?
ആഹ് അതെ ഇവിടെ ഈ മഴക്കാല ആണന്ന് പറഞ്ഞേഹ്ക്കുന്നു എന്നിട്ട് മഴയൊന്നും പെയ്യണില്ല അപ്പൊ മ അതിനെ കുറിച്ച് ഇങ്ങനെ ഞങ്ങള് ഏഹ് സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിച്ചപ്പോ അതിന്റെ കാര്യമായിട്ട് വന്നത് ഈ മരങ്ങളെ കുറിച്ചുള്ള മരങ്ങളുടെ ഒരു കുറവാണ് എന്നാണ് ഏഹ് ഞങ്ങളയ്ല് കാര്യമായിട്ടതിൽ കണ്ടെത്താൻ കഴിഞ്ഞത് അത് സത്യല്ലേ?
അതെ അതെ ഈ മരങ്ങളും മുറിക്കുന്നതേ ഞാനിപ്പോ ഒരു ഇവിടെ ഒരു കലാലയത്തില് വർക്ക് ചെയ്തിരുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുട്ടികൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ വരെണ്ട് ഈ മഴ മഴ കുറയാനുള്ള കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഈ വെള്ളം കുറയാനുള്ള കാരണമായിട്ട് എന്തെങ്കിൽ പ്രധാനമായി ക്കുന്ന കാര്യമാണ് മരങ്ങൾ വളരെയധികം മുറിക്കാന്നുള്ളത് അതുപോലെ തന്നെ നമ്മള് വളരെ അധികം വെള്ളം വളരെ അമിതമായി ഉപയോഗിക്ക ഇതൊക്കെയാണ് പ്രധാനമായ കാര്യങ്ങള് കാര്യമായി എന്നുള്ളത് അതിൽ ഒന്നാമത്തതായിട്ടുള്ളാണ് മരങ്ങൾ വളരെയധികം കൂടുതലായിട്ട് മുറിക്കുക എന്നുള്ളത്
അതെ തീർച്ചയായിട്ടും ഈ മരങ്ങള് ഇങ്ങനെ മുറിക്കുന്നോട് കൂടെ തന്നെ മറ്റു പല കാര്യങ്ങൾക്ക നമുക്ക് അത് ഒരു ദോഷകരമായി വരുന്നുണ്ട് ഒരുപക്ഷെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുറിക്കുന്നതായിരിക്കും എന്നാലും അതിന് പകരം ഒരു മരം മുറ ചാല് അഞ്ച മരം നട പണംെന്നുള്ള ഒരു ആപ്ത വാക്യം നമ്മുടെ ചരിത്രങ്ങളിലൊക്കെ നമ്മള് വായിച്ച എടുക്കാ പറ്റ എന്നല് ആ ഒരു കാര്യം ഏഹ് നമ്മുടെ മനുഷ്യ ഏഹ് മനുഷ്യകുലം തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം അവർ അതിനരു പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം അതിൻന്റെറെ ഒരു ബുദ്ധിമുട്ട് അവർ അ ഇപ്പോൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അവര് മനസ്സിലാക്കാത്തൊ ഒരു കാര്യം എന്നുള്ളത് അവര് ഈ മുറിച്ചുക കൊണ്ടിരിക്കുന്ന മരം അല്ലെങ്കിൽ പിന്നീട് അതൊരു അവിടെ നട്ടുപ പിടിപ്പിക്കാത്തത് മൂലം അത് ബാധിക്കുക ഇനി വരും തലമുറ കുറെയാണെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇല്ലാത്ത ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിന് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം ഇതിങ്ങനെ വെട്ടിമുറുക്കുന്നതോട കൂടെ തന്നെ ഏഹ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകള് മനുഷ്യനെ ഭാവി ജീവിതത്തില ഭാവിയിലെ മനുഷ്യന്റെ ജീവി ജീവിതം ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളില് നേരിടേണ്ടി വരുമന്നുള്ളതാണ് പ്രത്യേകിച്ച് മരം മുറിക്കുന്ന മൂലം പല വിധത്തിലുള്ള അതായ ഇപ്പോ ഈ മഴ മഴ കുറഞ്ഞത് മൂലം പല രീതിയിൽ ഇപ്പോ മനുഷ്യന്റെ ജീവിത എന്തയ്യും അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് കാരണം മരമുറിച്ച് മരം മരമുറി എന്നുള്ളത് ഒരു മനുഷ്യന ഒരു ഹോബി ആക്കി എടുക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മപ്പോ പോയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം എന്നുള്ളത് മനുഷ്യന്റെ
അതെ അതെ മരം ഇങ്ങൾ പറഞ്ഞ പോലെ തന്നെ മരം മുറക്ക് ജനങ്ങൾ എന്ത് ചെയ്താലും അതിന്റെ പതിന്റെ ഭരിണിതഫലം എന്താണ് അതിന്റെ അവസാനങ്ങോട്ടാണ് എത്ത. അതിന്റെ ഭവിഷ്യത്ത് എന്താണ്ണെന്നൊന്നും ജനങ്ങൾ ചിന്തിക്ക ക്കണില്ല. ഇവര് ചെയ്തു ഇവർക്ക് അതിനോടുള്ള പ്രതിഫലം കിട്ടി എന്നുള്ള ഒരു രീതിയിലാണ് ജനങ്ങളുടെ പെരുമാറ്റം. എന്നാൽ അത് കഴിഞ്ഞ് അവരുടെ തലമുറ വരുമ്പോ എന്താണ് അവർക്കുള്ള അവരുടെ മക്കൾക്ക്ണ്ടാവുന്ന അവസ്ഥ എന്താണ്. അതിനെ കുറിച്ചൊന്നും ജനങ്ങൾ ഒരു വിഷയം ചെയ്യുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മളിപ്പോ ചർച്ച ചെയ്ത വിഷയം തന്നെ മരം മുറിക്ക എന്നുള്ളത്. മരം മുറിക്കുമ്പോ ജനങ്ങൾക്ക് നമ്മളെ ജീവിതത്തിൽ നല്ല. വായി ശ്വസിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി വേണ്ടതാണ് എന്ത്? നല്ല മരം മരങ്ങൾ നട്ടു വളർത്താ എന്നുള്ളത്. നമുക്കറിയാം ജൂൺ അഞ്ചിവിടെ കഴിഞ്ഞിട്ട്പ്പോ ലോക പരിസ്ഥിതിദിനം നമ്മളിടെ ആഘോഷിച്ചു. ഞമ്മളെ എല്ലാ കലാലയങ്ങളിലും അല്ലാ എല്ലാ വീടുകളിലും ശരിക്കും നമ്മളൊരു മരം. വെച്ചു പിടിപ്പിക്കേണ്ട അവസ്ഥയാണ് നമ്മള് ക കണ്ടത്. പക്ഷെ എവിടെയും അല്ലാെന്നുണ്ടെങ്കില് കുട്ടികളുടെ ഒരു മനസ്സിനുള്ളിൽ ഇതുപോലെ ഒരു മരം മുറിച്ചാൽ മ മറ്റൊരു മരം നടന്നുള്ളത് ഇപ്പം നടണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കർഷകരാവട്ടെ അല്ലെങ്കി ഒര്. ഏഹ് തൊഴിലാളി ആവട്ടെ അല്ലെങ്കി ഒരു സാമ്പത്തിക നേതാവട്ടെദ്ദേഹത്തിന്റെ മനസ്സിലൊന്നും. അങ്ങത്തെ ഒരു ചിന്ത വരുന്നില്ല എന്നുള്ളതാണ്. എന്നാ നമ്മള് നമ്മൾക്കറിയാം പ്രധാനപ്പെട്ട നമ്മുടെ ലോകത്ത് അല്ലെങ്കി നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സമ്പന്നന്റെ ഒരാളായി അദ്ദേഹം. അദ്ദേഹം നമ്മുടെ മഹാരാഷ്ട്ര ആ അവിടെ പ്രദേശങ്ങളില്. അദ്ദേഹം വളര അധികം ഒര്, ഒര് വളരെ ഒര്. അഞ്ച് അ അഞ്ഞൂറ് ഏക്കറിലേറെ സ്ഥലത്ത് മരങ്ങൾ നട്ടു വളർത്തി. അവിടെ നല്ല വായു ശ്വസിക്കാനുള്ള ഒര്. അന്തരീക്ഷം ഒരു പ്ര പ്രദേശം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തും നമുക്ക് കാണാൻ കഴിഞ്ഞും. അപ്പൊ അതുപോലെയുള്ള ഓരോ മുതിർന്ന നേതാക്കളും ഇതുപോലെയുള്ള ഒരു മരം മുറിക്കുകയാണെങ്കില് അ അതിന്റെ പരിണിത ഫലമായിട്ട് ഒരു മറ്റു മറുവശത്ത് രണ്ട് മരം നടന്നൊരു. അവസ്ഥ ഉണ്ടാവുആണെങ്കിൽ മാത്രമേ നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കി നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ കു കുട്ടികൾക്ക് ഞമ്മുടെ പേരമക്കൾക്ക്. നല്ല വായു ശ്വസിക്കാനും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുള്ളതാണ്. അത് ജനങ്ങളാരു ഇതിനെപ്പറ്റി ബോധവൽക്കരണം, ബോധവൽക്കരണം കിട്ടിയിട്ടില്ല ബോധവാന്മാരല്ലേനു. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മള് സമൂഹം നേരിടുന്നത്. മരം മുറിക്കുന്നത് മുഖേന ഉണ്ടാകുന്നത് നമ്മള് മഴക്കാലമാണ് പ്രത്യേകിച്ച് ഇപ്പ മഴ മരം മുറിക്കുന്നത് കൊണ്ട് തന്നെ. കുന്ന് അല്ലെങ്കിൽ മലമുകളിലുള്ള പ്രദേശങ്ങൾ അവിടെ ഉണ്ടാവുന്ന മണ്ണിടിച്ചില്. ഇതിനൊക്കെ കാരണം ഇതുപോലെയുള്ള മരങ്ങൾ മുറിക്കാന്ള്ളതൊന്നും ജനങ്ങളിതുപോലെ അറിയുന്നില്ല. കണം ജനങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരണമോ അല്ലെങ്കിൽ കൃത്യമായ അവബോധമോ കൃത്യമായ. ആ ക്ലാസ്സുകളോ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നതും. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മുടെ മുതിർന്ന നേതാക്കള് നമ്മു ഓരോ നാട്ടിലിപ്പോ ഓരോ വാർഡിന്ഓരോ മെമ്പർമാരുണ്ടാവും. ആ ഹലോ ഓരോ വാർഡിന് ഓരോ മെമ്പർമാരുണ്ടാവും. ഓരോ മെമ്പർമാരുടെ കീഴും ഒരു വർഷത്തിനേക്കുള്ള ഒരു ഗ്രാമസഭ എന്നുള്ള പദ്ധതി അവർ നടപ്പാക്കുന്നുണ്ട്. എന്നാലതില്. ഓരോ മുതിർന്ന നേതാക്കളും വരുന്നത് അവർക്ക് കിട്ടേണ്ട കോഴി അല്ലെങ്കി അവർക്ക് കിട്ടേണ്ട ആട് അല്ലെങ്കിൽ കിട്ടേണ്ട പശു. അല്ലെങ്കി അങ്ങനത്തെ ഓരോ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കർഷകർ മാത്രമാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്. അല്ലാത്ത യുവത്തൊങ്ങളോ അല്ലെങ്കില് കുട്ടികളോ അല്ലെങ്കില്. ഇതുപോലെയുള്ള നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കുക അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കാതിരിക്കുക അതിനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുക അതൊന്നും. നമ്മുടെ ഗ്രാമസഭകളിൽ നടക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ ഓരോ പദ്ധതികളും നമ്മുടെ. നാട്ടുകളില് നമ്മുടെ ആ നാടുകളില് അടിത്തട്ട്കളിൽ വന്നാൽ മാത്രമേ നമുക്ക്. ഇതുപോലെയുള്ള മരംമുറിക്കുകളിൽ തടയാൻ കഴിയുള്ളൂ. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്.
അതെ തീർച്ചയായിട്ടും ഏഹ് ഇത് ഒരു വളരെയൊരു സങ്കുചിതമായൊരു അവസ്ഥയിലൂടെയാണ്പ്പോ പോയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഏഹ് ഇത്തരം വൃക്ഷങ്ങള് ഏഹ് ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ മനുഷ്യന് ഭാവി ഭാവിയിലതൊരു വലിയൊരു ഭവിഷ്യത്തായി ഭവിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാവ്ണ്ട് കാരണം അത്രത്തോളം ഏഹ് മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നൊരു ഏഹ് സംഭവം തന്നെയാണ് വൃക്ഷംമെന്നുള്ളത് വെറും ആദ്യ കാലങ്ങളിലൊക്കെ ഏഹ് വൃക്ഷമുള്ളത് മനുഷ്യന് തണൽ നൽകും തണൽ നൽകും എന്ന് പറയുന്ന ആ ഒരു ലെവലില് മാത്രമുള്ളതായിരുന്നു എന്നാല് പിന്നീടങ്ങോട്ട് കാലം മാറിയ ഏഹ് മനുഷ്യന്റെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏഹ് വ് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിന്റെ കട്ടിൽ നിർമ്മാണ് അങ്ങനെയുള്ള പല പല വിധ ത്തിലുള്ള പല മേഖലകളിലേക്കും ഈ ഈയൊരു മരത്തിനെ ഏഹ് കൺവേർ ട്ട് ചെയ്തു അതുപോലെ തന്നെ പേപ്പർ നിർമ്മാണമാണ് നമ്മളിപ്പോ നമുക്കറിയാം പേപ്പറ് എന്ന്ള്ളെ വളരെ ഒരു വളരെ അത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഇതാണ് മനുഷ്യന്റെ ജീവിതത്തി ല് അതിനെ അതിനൊക്കെ വേണ്ടി ഈ ധാരാളം മരങ്ങൾ മുറി നമ്മുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോ നമുക്ക് മനസിലാക്കാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ‌ കാരണം ഇത്തരം പേപ്പർ നിർമ്മാണത്തിന് വേണ്ടി ഏഹ് പലരും ഏഹ് പലരുടെ സ്ഥലങ്ങള് മരങ്ങള് ള്ള സ്ഥലങ്ങളൊക്കെ ഏഹ് വാങ്ങിക്കൊണ്ട് അതിനെല്ലാം അവിടെയെല്ലാം വെട്ടി വെട്ടി നിരപ്പാക്കിക്കൊണ്ട് ഒരു പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കി പ്രകൃതിയുടെ ഏ കഴുത്തില് കൈ വെക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്ര ഇത്തരം പ്രവണതകളാണ് ഓരോ ഇപ്പോഴുള്ള മനുഷ്യ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെതിരെ ഏഹ് ഒരു ബോധവൽക്കരണമായിട്ടാണ് ഏഹ് നമുക്ക് ജൂ ഏ ജൂൺ അഞ്ച് പരസ്ഥി ദിനം നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് എനിക്കത് നിങ്ങളത് പറഞ്ഞപ്പോ ഓർമവന്നത് ഏ് എന്റെ നാട്ടിലും എന്റെ നാട്ടിലെ ക്ലബ്ബിലടക്കം ഏഹ് അതിന്റൊരു ബോധവൽ രണം നടത്തുകയും അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വ്യക്ഷ തൈ വി തൈയ് വിതരണം ചെയ്തുകൊണ്ട് അവിടെയെല്ലാം നമ്മുടെ നാടുകളിലും അതുപോലെ ന്നെ വീടുകളിലൊക്കെ ഏഹ് അതൊക്കെയൊന്ന് നടാൻ വേണ്ടി ഒരു ബോധവൽക്കരണം നടത്തുകയും നമ്മുടെ പ്രകൃതി സംരക്ഷണം അത് മരത്തിലൂടെ ഏഹ് അല്ലെ മര വൃക്ഷങ്ങള് നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നാം അത് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള പല രീതിയിലുള്ള സന്ദേശങ്ങളും നൽകിക്കൊണ്ടാണ് അന്നത്തെ ദിവസം ആ ഒരു പ്രകൃതി സം ഏഹ് പരിസ്ഥിതി ദിനം ഞങ്ങളാഘോഷിച്ചത് അങ്ങനെ ഇത്തരം ഏഹ് കാര്യങ്ങളിലൂടെയാണ് ഏഹ് ഓരോ മനുഷ്യരും ഏഹ് അതുപോലെത്തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിപ്പിഞ് എടുത്തതാണെങ്കി കൂടി ഏഹ് ആ സ്ഥലത്ത് ഇഞ്പ്പോ അതിന് അനുയോജ്യമല്ലാന്ന്ണ്ടെങ്കില് അല്ലെങ്കി ഏഹ് മറ്റു സ്ഥലങ്ങളിലെന്തെയ്യ അതിനുള്ളൊരു ഇത് കണ്ടെത്തിക്കൊണ്ട് താൻ ഏഹ് മുറിച്ചത് ഏഹ് താൻ മുറിച്ചതിനെ ക്കാൾ ഉപരിയായിക്കൊണ്ട് വൃക്ഷത്തൈകൾ നടാനുള്ള ഒരു സന്നദ്ധത ഏഹ് മനുഷ്യന് ഇല്ലാതെ പോകുന്നുണ്ട്ന്നുള്ളതാണ് ഇക്ക് വളരെ സങ്കടകരമായ കാര്യംന്നുള്ളത്
അതെയതെ നമ്മള് നമ്മളെയീ കേരളത്തിന്റൊരു അന്തരീക്ഷല്ലൊരു കേരളത്തിന്റെ ഇപ്പെങ്ങള് പറഞ്ഞ പോലെത്തന്നെ നമ്മളീ കേരളത്തിന്റൊരു ചുറ്റുപാടിലേക്ക് നോക്കുമ്പൊ ഇതുപോലെയുള്ള കൂടുതല് ക്ലബ്ബുകള് അല്ലെങ്കില് കൂടുതല് ഇങ്ങനത്തെയുള്ള കൂട്ടായ്മകള് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളില് വളരെയധികം ഏഹ് ഉത്സാഹം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ട് ഇത് നമ്മള് നോക്കുമ്പൊ കേരളത്തിന്റെ ഒര് നമ്മളീ ജിയോഗ്രഫിക്കൽ ഐ മീൻ കേരളത്തിലെ ഒരു ഭൂപ്രദേശം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം വൃക്ഷങ്ങളാലും മരങ്ങളാലും കാടുകളാലും നിറഞ്ഞൊരു പ്രദേശമാണ് കേരളത്തിലുള്ളത് നമുക്കറിയാം ഇപ്പൊ ബ്രിട്ടീഷുകാര് പണ്ടത്തെ ബ്രിട്ടീഷുകാര് നെലമ്പൂരിൽ വന്നിട്ട് റെയിൽപ്പാളം ഉണ്ടാക്കാന് അല്ലെങ്കിൽ ട്രെയിന് പോകാനും സഞ്ചരിക്കാനുള്ള വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അല്ലെങ്കിൽ ട്രെയിൻ മുഖേനെ നമ്മുടെ നെലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ നിന്ന് തേ തേക്കും തോടുകളിൽ നിന്ന് അവിടെ അങ്ങട്ട് ഇംഗ്ലീഷ് രാജ്യങ്ങളിലേക്ക് ബ്രിട്ടീഷ് രാജ്യങ്ങളിലേക്ക് തേക്ക് കൊണ്ടുപോയത് നമുക്കറിയാം അപ്പ അത്രത്തോളം സമ്പന്നരായ മറ്റ് രാജ്യങ്ങളെല്ലാം ഉറ്റുനോൽക്കുന്ന ഉറ്റുനോക്കുന്ന രീതിയിലുള്ള ഒരു ഭൂപ്രദേശം അല്ലെങ്കിൽ മരങ്ങളാൽ ചുറ്റപ്പെട്ട കാടുകളാൽ ചുറ്റപ്പെട്ട നല്ലൊര് അന്തരീക്ഷമാണ് കേരളത്തിനുള്ളത് പക്ഷെ നമ്മൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനാണിവര് മരം മുറിക്കുന്നത് എന്നുള്ളത് ഇവര് സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് ഇവര് മരം മുറിക്കുന്നത് നമക്കറിയാം ഇപ്പൊ പുതിയ കാലത്ത് പുതിയ സോഷ്യൽ മീഡിയ വഴിയും അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഏ വഴികളൊക്കെ ഉപയോഗിച്ച് ഇവര് ഇവരുടെ ബിസിനസ് തന്ത്രങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മരങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷെ അവർക്കറിയാം എന്തുകൊണ്ടും ഇവർക്ക്‌ ഈ മരങ്ങളുള്ളത് കൊണ്ട് മേത് മാത്രമാണ് ഇവർക്ക് നേട്ടം കിട്ടുന്നത് നേരെ മറിച്ച് ഇവര് മരം മുറിക്കുന്ന സമയത്ത് മറ്റൊരു രണ്ടു മരം നടുകയാണെങ്കിൽ ഇവർക്ക് വീണ്ടും കൂടുതൽ ലാഭം കൊയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കാൻ കഴിയാ പക്ഷേ അവര് അതൊന്നും ചിന്തിക്കുന്നില്ല അവരീ മരങ്ങള് മുറിക്കുന്നു അതിലുള്ള ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നു അത് കയിഞ്ഞാൽ പിന്നെ വേറെ മരങ്ങള് നോക്കി പോവുകയാണ് അപ്പൊ അതിന് പകരം മുറിച്ച മരത്തിന് പകരം മറ്റു രണ്ട് തൈകൾ കൂടെ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവി കേരളത്തിനെയും ഇവർക്കുള്ള സാമ്പത്തിക നേട്ടത്തിനും ഒരു പുതിയ മാർഗമാവുന്നുള്ളത് ഇത് അവർ ചിന്തിക്കുന്നില്ല അത്കൊണ്ടാണ് കേരളത്തിന്റെ ഓരോ മേഖലയും ഇത്രയും തരം താഴ്ന്ന് പോകാനുള്ള അവസ്ഥ കാരണം ജനങ്ങളെന്ത് ചെയ്യുന്നു അതിന്റെ ഭവിഷ്യത്ത് എന്താണ് അതിന് അനന്തര ഫലമെന്താണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല അതാണ് ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണെനിക്ക് പറയാൻ കയ്യുന്നത്
അതെ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് അത്തരം ഒരു നല്ല രീതിയിലൂടെ ഏഹ് മുന്നേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കത് പ്രാവർത്തികം ആക്കിക്കൊണ്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി ധാരാളം സംസാരിക്കാനുണ്ട് നമുക്കത് മറ്റൊരു കോളിലൂടെ സംസാരിക്കാം അല്ലെ
സംസാരിക്കാം ഓക്കെ നന്ദി
ഓക്കെ ശെരി